ആ കേൾക്കിണില്ലേ
ആ കേക്കണ്ട്
മ്മ് എന്തൊക്കെയാന്ന്ട് വിശേഷം
മ്മ് ന്താ സുഖായി പോണു
ആ
മ് തുന്നെ എന്തേലും ചെയ്യോ മിഷീൻ അടി
ആഹ് ഇങ്ങനെ ആ മെഷീൻ അടിക്കും ഇങ്ങനെ ഞമ്മളതൊക്കെ കീറിയതും അങ്ങനെക്കെ അടിക്കും
ആഹ് വിഷയം ഉണ്ടാവൂല
ആഹ് നീ ഇങ്ങട്ട് പോന്നോണ്ടിട്ടോ ഞാൻ ഓള് ഉറങ്ങീക്കണോന്ന് നോക്കാണേ പത്തരയായില്ലേ ഓള് ഇപ്പം ടി വി കണ്ട് കുത്തീരിക്കാണ് ഇല്ലാ ഒറങ്ങും ഓള് ഒറങ്ങലണ്ട് അവിടെ സോഫെ കിടന്നുംകൊണ്ടൊക്കെ അപ്പൊ ഇന്നിപ്പോ ഉറങ്ങിയിട്ടില്ല അവിടെ ടി വി കണ്ട് കുത്തിറിക്കയാണ് ഞാനവിടെ ഒറ്റയ്ക്ക് കെട ഓളെ ഇങ്ങോട്ട് വിളിച്ചെ റൂമിലാണ് കിടക്കലേ എല്ലാരും മ്മ് ആഹ് രണ്ട് റൂ മോളോ പിന്നെ ഒരാളും പിന്നെ ഓഹ് രണ്ട് അടുക്കള അങ്ങനെ അയിങ്ങാണ്ടാണ് അപ്പൊ ഹാളിൽ ഒറ്റക്കെടു ബിരിയാണിയിൽ ഉപ്പ് എനിക്കും ഹസ്ബന്റിനൊക്കെ പേടിയാണ് ആഹ് എന്നെ പുതിയ റൂമിലാണ് ഓര അവിട കുളിക്കലുണ്ട് അവിടെ കെടന്നോളു കെടന്നോണ്ട് പറഞ്ഞതാണ്ടേ ക്ഷെ കുട്ടിക്ക് ഫാന് ഫാന് ഒരു ഇപ്പാക്ക് വല്ലാതെ പറ്റൂല മ്മ് അല്ലാതെ പറ്റൂല അപ്പൊ പിന്നെ ഇടലില്ല അപ്പൊ പിന്നെ ഞാൻ ഇവിടെ റൂമിലാണെങ്കിൽ എ സി ഉണ്ട് അപ്പൊ നമ്മുക്കൊരു ഗതികേടാണല്ലോ എസിയിട്ട് കിടക്കുമ്പോ ഓരവിടെ ഫേൻ ഇല്ലാതെ ഇങ്ങനെ കിടക്കുമ്പോ അതെ അപ്പൊ ഓരെ താഴത്ത് കിടത്തും ഞങ്ങള് മുകളിലും കെട അപ്പൊ അങ്ങനെ ഞമ്മക്ക്‌ ഒരു ഇടങ്ങേറാണല്ലാ നമ്മള കുട്ടികള്
എത്ര ഇതില്ലെങ്കിലും നമ്മളിത് കിടക്കുമ്പോ മോന് ഏഴിലായെക്കും ഇത്താത്തമാരൊക്കെ പറയും മോനെ തന്ന ഒറ്റക്ക്‌ ഒരു റൂമില് കാണുവൊള്ള മൂന്ന് റൂമൊക്കെ ഉണ്ട് ഉമ്മേ ഉപ്പിയൊന്നും ഇല്ലാല്ലോ അപ്പെ ഇക്കേ ക്കണ്ട് തോന്നൂല നമുക്കൊര് എടങ്ങേ അതിലെങ്ങനത്തെ ഞമ്മള് ആ വേറെ കെട ഒന്നൂട പാവം തോന്നേ ഞാൻ ഓനിനിങ്ങ ഒറ്റക്കാണെന്ന് പറഞ്ഞ കടന്നാൽ തന്നെ ഞാ ഓനങ്ങാട് വിളിചൊണ്ടോവും
ഇങ്ങട്ടോ അതെ ഒരു എന്താണ് ആ ഉം
കുറച്ചും കൂടി ഒക്കെ പ്രായമാകുമ്പോ ഓല അങ്ങനെകെ
കടന്നോളും അതെ ഞാന് അപ്പ അത് നമ്മക്ക് പറ്റൂല അങ്ങനെ ഇസ്ലാമത്ത് തന്നെ പറ്റൂളാന്നുള്ളതന്നെയ പക്ഷെ എന്നാലും ആ അതെ
ഉം താത്താരൊക്കെ ഇങ്ങനെ ചീത്തറയും ഇനിയും ചെറിയ മുത്തച്ചീനേം ഓക്കെ ചീത്ത പറയും
ആ ഓരോ അങ്ങനെ തന്നെ ആയിക്കാരും ലെ
ഓലിക്കൊന്നങ്ങനെ ത്തെ കൂസലൊന്നും ഇല്ല പോലെയൊക്കെ ഒറ്റക്കിടത്തണം കി ടുത്തു ഞമ്മക്ക് അതിനതിനണ്ട് ഉറക്കൂല
ആഹ് ആഹ്
ഓല്ക്ക അങ്ങനത്തെ വിഷയയോന്നുല്ല ഓലപ്പോ അപ്പോ ഇത്താത്ത ഇങ്ങനെ പറയും ഞങ്ങളോടൊക്കെ ഇരോടൊക്കെ ഇങ്ങനെ പറയും ചെന്മാരോട് ഇങ്ങനെ ഓല കളിയാക്കും നിങ്ങൾ പെണ്ണേട്ടിട്ട് പെണ്ണുങ്ങൾ മാറിക്കിടക്കുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഓല ഓല ഇത്ര അറി വേറെങ്ങനെ കടന്നോളിങ്ങന്നൊക്കെ പറഞ്ഞിട്ട് ഓലങ്ങനെ കളിയാക്കും
എന്താ ഓരു പറയല്
ഓല് ച്ചിർച്ചു കൊടുക്കും
ആ ഇല്ലല്ലേ ആ ഓര് ഉം ഭക്ഷണത്തിന് എന്തേനു ഇന്ന് ഫുഡ്
ഇക്ക് തന്നെ എന്താണ് നെത്തല് കറി ചോറ് അപ്പടം പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു ഉം അങ്ങനെ കോ കോലിക്ക് ഒരു വക ഓഫ്
ആ ആഹ് ശരി ഉം
ഉം അതുങ്ങള അടി തുന്നിയാ ആരിക്കേലും കൊടു
ഇൽ ആ ആഹ് ഒ ഇങ്ങനെ ശേപ്പാക്കാനുള്ള തൊക്കെ കൊണ്ടുവരുമ്പോ അങ്ങനെ ഉണ്ടാക്കി കൊടുക് അങ്ങനെ അയച്ച കൊടു ക്കിലണ്ട്
ഉം ഉം
പിന്നെ അതെ ഉണ്ട്ല്ലേ ഞാന് ഒരു ചുരിദാർ പഠിച്ചച്ച് പൊട്ടു കുഴപ്പൊന്നുമല്ല അങ്ങനെ ചെറുതര വട്ടത്തിലൊക്കെ ഞനൊരു മാസം പോയിട്ടുള്ളു ബാക്കി ഒരു മാസം കഴിഞ്ഞ് അതീക്ക് രണ്ടാ അവസ്ഥ കിടക്കുമ്പോത്തിന് ഇനിക്ക് വയറ്റില് ഇണ്ടാവും രണ്ടുവട്ടം പോയത് രണ്ടുവട്ടം അങ്ങനെ തന്നെ ആയി പിന്നെ ഇന്നോട് അവിടുത്തെ ടീച്ചർ ചോദിച്ചു അനക്ക് ഈ മെഷീനാണോ വായറ്റിലുണ്ടാക്കി തീർന്നു ചോയ്ച്ച് അ പിന്നെ അതിനു ശേഷം പിന്നെ പോയിട്ടില്ല പഠിക്കാൻ പിന്നെ പിന്നെ ആ ഒരു ഇതില് ഓർമ്മൽ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിണ്ട അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ നോക്കും ആ ഉ ചവിട്ടല് ഞൻ ആദ്യം പഠിച്ചു ആഹ ചവിട്ടല ആദ്യം എനക്ക് അറിയാം പക്ഷെ ഇ ഇതാണ് സംഭവം ഈ വെട്ടലും ഇതൊക്കെ ഒരു പറയലാണ് ചെിലപ്പോ പേടിയ ആ പേടിയാണ് അടിച്ചും
ഉം എന്നത്തന്നെ ഞാനും ഞാനും പത്തന്നൊക്കെ വെക്കേഷനിലൊക്കെ രണ്ട മൂന്ന് കൊല്ലം രണ്ടു മൂന്ന് കൊല്ലന്നാ രണ്ടു മാസം ആണ്ട ല്ലോ ആ അപ്പൊ പഠി ചെയീന്ന് രണ്ട് മാസമൊക്കെ പിന്നെ അതേപോലെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് പിന്നെ ഒന്നും പറ്റിയില്ല അങ്ങനെ വേറെ ഇുന്നപ്പോൾ കുട്ടികൾക്കോട് പോയാൽ കുറച്ച് ചിലപ്പോ ഒരു തോന നേരം ഒന്നും ഉണ്ടാവില്ല കേട്ടോ കൊറ അച്ചരോക്കൊരു ഞമ്മളത് അടിക്കാര നമ്മള പച്ചണ്ടായിത്തി ഇപ്പം ഞമ്മള് പൈസ കൊടുത്ത് പൊറത്തന്ന് അടിക്കണ്ടല്ലോ വച്ചിട്ട് ഞാനും ഇവെലെക്കൊണ്ടൊരു മിഷൻ വാങ്ങി പ്പിച്ചിട്ട് അങ്ങനെ ഇതടിക്കും അപ്പ നമ്മളതാടി നാലോറത്തുള്ളവർക്കും അപ്പൊ എങ്ങനെ വാങ്ങാതിരിക്ക വെച്ചിട്ട് ഞമ്മക്ക് അപ്പൊ വാങ്ങും ചെയ്യും ആ മാക്സി ഷേപ്പാക്കിയാലൊക്കെ ഞാൻ നാപ്പത് വെച്ചിട്ട ഒക്കെ വാങ്ങ
നാപ്പത് ല്ലെ അമ്പത്ണ്ട് മ്മ് അമ്പത്ണ്ട് ഞാന് മുപ്പത് മുപ്പതൊക്കെ നഷ്ടാണ് ഈ കാരം
മ്മ് ഞാൻ നാ മ്മ് നാപ്പത് വെച്ചിട്ടന്നെ ഞാന് അടിക്കുമ്പോ ന്റെ അപ് വേറൊരു കൂട്ട് മോൻ്റോപ്പം സ്കൂൾ പഠിക് കുട്ടീടെ അമ്മയേ ഇവിടെടുത്തുള്ളന്നെ അപ്പോ ഓളിന്നോട് ഇങ്ങനെ പറ പറയാ അണക്ക് പ്രാന്താണ് അമ്പോ അമ്പതോ അറുപതോ ക്കണ്ട്പ്പോ അപ്പൊ ഇജ്ജ് ഞമ്മളെ നൂല് നോക്കിട്ട് കാര്യയില്ല നൂലിന് അഞ്ചോ പത്തോ അത് നോക്കിട്ട് കാര്യയില്ല നമ്മളെ സമയത്തിനാണ് വെല ആഹ് അല്ലാതെ നൂലിനല്ല നമ്മള് വെല കണക്കാക്കേണ്ടത് നമ്മളെ സമയത്തിനാ വെല കണക്കാക്കേണ്ടത് അപ്പ അമ്പതെന്നെ വാങ്ങി കൂടെന്നൊക്കെ പറയും ക്ക് നാപ്പത് വാങ്ങുമ്പ തന്നെ ഇക്ക് മടി ഇമ്മള് ഈ അറീ അറീണോരൊടുത്തുന്ന് ഇങ്ങനെ വാങ്ങുമ്പോ നമ്മക്കൊരു മടിയാ ഞാൻ എത്രയച്ചാ ഇങ്ങളടുത്ത് ഞാൻ വാങ്ങും ആ ചോദിച്ച് വാങ്ങോന്നുല്ല ട്ടോ എത്രയച്ചാ ഇങ്ങള് തന്നോളി ക്കറിയില്ല ഞാനിതുവരെ കൊടുത്തിട്ടില്ല പറയും
ആ നമ്മള് ആ അ അറി അറിയുണോന്ന് എന്നോട് ഞമ്മളടുത് പിന്നെ നമ്മുക്കൊരുടങ്ങാറാണല്ലോ പൊറത്തുന്നൊക്കെ ആണെങ്കിലാണെങ്കി നമുക്ക് വാങ്ങി
മ്മ് നമ്മള് അടി ക ഇരുന്നായി പറയുമ്പോലെ അത് പണി ഞമ്മക്ക് മേലും കയും വേദനയും താണ്ടെല്ലുക്കൊരു വേദനൊക്കെണ്ടാവും ആ വല്ല്യ രസ് എന്നാ പരിപാട്
ഏയ് അതൊന്നുമല്ല അയിമ് ഇരിക്കയാണെങ്ക നല്ലോണ്ണം ഇരിക്കാണ്ട് ഒരു ഇത് അടിച്ച് ആ അടിയൊക്കെ മടക്കി അടിച്ചണുണ്ടെങ്കിൽ മാക്സിന്റെ ക്കെ നല്ലോണം ണ്ടാവൂലോ
ന്നെ അയ്ന് മാത്രം കപ്പാസിറ്റി ഉള്ള മിഷ്യനൊക്കെ ആണെങ്കി നമുക്ക് മോട്ടറും കാര്യൊക്കെ ഉണ്ടെങ്കി നമുക്ക് സുഖമായിട്ട് പിന്നെ അടിക്ക അതൊക്കെ നമ്മള് സാധാ മിഷ്യനൊക്കെ ണെങ്കിൽ നല്ല പണിയ
ആ ശരിയാണ്. മ്.
ന്നാലു എന്തേലും അങ്ങനൊക്കെ ഞമ്മളത് അടിക്കാലോ വച്ചിട്ടൊ
അതെ അതെ നമ്മൾത് അടിച്ചാല്ലോ. കുട്ടിയേളെ അങ്ങനെക്കെ അടിക്കോ?
ആ ഓല് രണ്ടാളും ആൺകുട്ടിയേളാണ്. അഹ് നമ്മളാ ട്രൗസർ കീറിയത് അങ്ങനെയൊക്കെ തന്നെ പ്പോലത് അടിക്കാൻ പറ്റൊള്ളൂ. മ റ്റതൊന്നും പ്പ ങ്ങനെ കീറിയതൊക്കെ പെൺകുട്ടിയേൾതാണെങ്കി നമക്ക് എന്തേലൊക്കെങ്ങനെ അടി
അടിച്ച് ണ്ടാക്കി കൊടുക്കാ. മ് ഏർബൻ്റ് ഇപ്പൊ ചെലോര് വെക്കണ് ണ്ട്.
ആ.. ചെലോരങ്ങനെയൊക്കെള്ള ഓരോരോ പരിപാടികള്ണ്ട്. മ് ഇപ്പപിന്നെ ഓൺലൈൻ ലെന്നെ അങ്ങനൊക്കൊ ഓരോരോ ബിസ്നസ് ഉം കാര്യൊക്കെ നടത്ത് ണ് ണ്ടല്ലോ
ആ അതെ അതെ.
മ്
ഓൺലൈനിൽ കൂടെ അങ്ങനെ നോക്കീനോ
ആ ഞാൻ കൊറെ എണ്ണത്തിൽ കേറിക്കുണ് അങ്ങനെ മ്മ് അങ്ങ കേറും ഞൻന്ന് ഞമ്മളെ കൊണ്ടണ്ടാവൂല പൈസ കൊടുത്തതും കേറി ണ്ട് പൈസ കൊടുക്കാത്തതുണ്ട് ഈ പ്രൊഡക്റ്റുകൾ വിൽക്കണത് അതിൽ പിന്നെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അമാമ്മന്റെ മകളെ
ആ പ്രൊഡ എലമെന്റില അതെയിലാണ് ഡയമണ്ടില എസ്ചി ജില
മെസ്സ് അല്ലെ ൻസ് മൈലൈഫിന്റെ
ആ ആ ആ ആ അയില് എങ്ങനെ എന്നിട്ട് മെച്ചുണ്ടോ മെച്ച
മെ ഞാനാ കൂടുതലായിട്ട് ഇല്ലയിക്ക് ഇഷ്ടല്ലൈക്ക് ഞാൻ ഓലെ നിർബന്ധത്ത
അങ്ങനെ കൂടിയതക്കാറല്ലേ ആ ഞാനുണ്ട് പ്രൊഡക്റ്റ് വർക്കില് ഞാനുണ്ട് ആ എലമെൻസിലല്ല ഞാന് ഇങ്ങനെ
റഞ്ഞിട്ടില്ലേ ഉം അത് കേട്ടിട്ടുണ്ട്ന്റെ മൂത്തച്ചി ചെയ്തീര്ന്ന് ഉം കൊറേ സാധനങ്ങള് ഓലു ഇതേപോലെ ഒരു ഇത സാധനറക്കീട്ട് പിന്നങ്ങട് നിർത്തി കുറേ സോപ്പും പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്കല്ലേ ഉം ഹാൻഡ് വാഷ് സോ
ആ അങ്ങന തന്നേണിത് അച്ചാറുകൾുണ്ട് ഉം
അങ്ങനത്തൊന്നും ഓല് വാങ്ങീട്ടില്ല ഓല് ഇങ്ങനെ
ആ അല്ല അച്ചാറുകളും ഉണ്ട് പിന്നെ അതേമാരി കറി പൗഡറുകളും ഉണ്ട് അങ്ങനത്തോക്ക ക്കണ്ട്
അതൊന്നും ആ ഓല് അതൊക്കെയിരുന്നു ഓല് ആരും വാങ്ങായിട്ട് പിന്നെ ഓല് ആകങ്ങട്ട അതുകൊണ്ടാടങേറ റായിട്ട് ഞാനൊക്കെ കൊറെേ സോപ്പും പൊടിയൊക്കെ വാങ്ങി ഒക്കെ ഉപയോഗിച്ചു പിന്നെപ്പോ ആരും അങ്ങനത് വാങ്ങൂല എല്ലാരും ടൗണില് പോവുവാ സാധ സാധനം വാങ്ങുഅ അത് നമുക്ക് പത്തോ നൂറോ കൂടി ആയാല് നമ്മളത് വാങ്ങും അല്ലാതെ ഒരാളെക്കൊണ്ട്‌ ഒന് വാങ്ങൂ ആാ അങ്ങനെ അങ്ങനെ ആയാ
ഇപ്പൊ ആൾക്കാ ന പൈസ കമ്മി കമ്മിയാകു ക്ക കേട കാരം പറങ്ങാണ്ടി
ആരും കൂടൂല്ലേ പേടിക്കൂല്ലേ അപ്പൊ ഞാ അതിങ്ങനെ നാല് ദീസം ഇടും സ്റ്റാറ്റസ് പിന്നെ ഇടൂല പിന്നെം ഓള് ഇട് ഇട് കരയുമ്പോ പിന്നേം ഇടും ആണോ അങ്ങനെ ക്കായിട്ട ആയില്ല അങ്ങനെ നിക്കിണുണ്ട് പിന്നെ രൂത മർക്കസൊ ക്കെ ഉണ്ടായിന്നല്ലോ
ആ ഊത് മർക്കസിലൊക്കെ ഞാന് എന്താ ആറാളെ ചേർത്തീരും
അതെ ഞാനാരിം ചേർക്കാനൊന്നും പോയിട്ടില്ല ഞാനും അയില് കുടുങ്ങി എന്തായാലും
ഞാൻ ചേർത്തു അ അതൊക്കെ ഭയങ്കര ഒരു സങ്കടായി ഇപ്പം പോവാന്നേരത്താണ് രണ്ടു മൂന്നാൾക്കാരെ ചേർ ത്തതേ
ഉം ഉം ഞാനിക്ക ഇക്ക് പറയും പോലെ ചേർ ത്തുമ്പോ എന്തോ ഒരു പേടിയിതായിട്ട് ഇന്റെ ഏട്ടത്തിയേളും ഏട്ടത്തിടെ വലിയ മകളെ കെട്ടിച്ചോളൊക്കെ കൂടാ കൂടാ എന്നൊക്കെ പർ ഞ്ഞു ഞാൻ നിർബന്ധിച്ചാ ചെലപ്പോരു കൂടിയിരുന്നു ഷെ ഞാനാ രിം നിർ ഇൻ്റെ ഏട്ടത്തി ഇന്നോട് ഇങ്ങട്ട് ചോയ് ക്കു ഞാൻ കൂടട്ടെ എന്നാലീന്ന് ഞാൻ പറയും വേണ്ട ഇജജ് കൂടണ്ട ഞാൻ ആരിം കൂട്ടൂല ഇക്ക് പേടിയാണ് ഇക്ക് പേട്യേരുന്നു അതുകൊ ണ്ട് ഞാ രക്ഷപ്പ ട്ടു ഇന്നട്ട് ഞാനന്നെ അഅ് ഇതായപ്പോ ഇന്റാങ ങ്ങളെന്നെ കുറേ ചീത്താർഞ്ഞുക്ണു ഇന്നട്ട്
ആ ആ
ക്ക്ണ പരിപാടിയന്നെ ഇപ്പൊ പേടിയാ ഓൻ കണ്ടാ ചീത്ത റിം
അതെ അതെ എന്നാ ശരിട്ടോ ആഹ് ആഹ്